ആഹ് ആഹ് കേക്കുന്നുണ്ട് എന്തായി സുഖം
ഒ
സുഖമാണ്
ആഹ് സുഖാണ് എന്താണ് അടുത്തേ വിശേഷം
ആ ഇന്നിപ്പൊ മഴയല്ലേ ഇപ്പൊ
ആഹ് അതെ അതെ ഇപ്പൊന്നും മഴ ഇവിടെ മഴല്ല ഇപ്പൊന്ന് വെയില് വന്നണ്ട്
ആഹ് ആഹ് ഒരു വക ഉണ്ട് പോയി
ആഹ് ആഹ് എന്തായി വർക്ക് ചെയന്ന് ഉണ്ടോ
ഇല്ലില്ല ഇങ്ങനെ ഫോണിൽ വർക്ക് ചെയ്യുന്നല്ല
അതെ എതിൻ്റെ ആയിട്ടാ
സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ആ നിങ്ങളങ്ങനെയ
ഇല്ല ഞാനിപ്പ ഇല്ല ഞാനിപ്പോൾ ഒരു മോണ്ടിസ്റ്റ റിടെ കോഴ്സൊക്കെ ചേർന്നണ്ടായിന്ന് അത് കഴിഞ്ഞ് എന്റെ റിസൾട്ട് വന്ന് പാസ്സായി കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കാഞ്ഞ്ട്ട്
ആഹ് ആഹ്
ആഹ് അങ്ങനെ
അടുത്ത തന്നെയാ എവിടെയാ പഠപ്പിക്കുന്നൊക്കെ
ഞാനിപ്പോൾ ഓൺ ഓൺലൈൻ ക്ലാസ്സലെന്നു
അതെ അതെ
അത് കഴിഞ്ഞു ആഹ് ആഹ് അത് കഴിഞ് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എസ്താാം വന്ന ത്തടുത്ത് വന്ന് ആ അങ്ങാണ്
അതാ എത്ര മാസ ത്തെ കൊർസ എത്ര മാസത്തെ കൊർസ
എത്ര മാസത്തെ കൊർസാ
അല്ല സോറി ആഹ് എന്താ പറയാ ഒരു വർഷത്തെ
ആഹ് ആഹ് ഒരു വർഷത്തെ മൻ തച്ച അല്ലാത്തിസൊക്കെ
ആ ഫീസ് കൊറവെരന്ന് പിന്നെ നമുക്ക് അവര് പ്ലേസ്മെന്റ് ജോലി അവ കിട്ടാണങ്ങി അപ്പഴും പൈസ കൊടുക്കേണ്ടിവരും
ആഹ് ആഹ് അതെയൊ
ആ എസ് അന്ന് ചേർന്നത് പ അയ്യായിരത്തി എണ്ണൂറായിരുന്ന്
ആഹ് ആഹ്
ഉം ആഹ് മക്കള് ഒരു മോന ഉള്ളു ഒന്ന് രണ്ടര വയസ്സായ മോന്-
അതെ ആഹ് ആഹ്
അവിടെ കൃഷികളൊക്കെ ഇണ്ടോ?
ആഹ് മൂന്ന് മക്കളാ ചെറുത് ആറു എട്ട് മാസമായി
അയി ശരിയാ പച്ചക്കറിയുടെ- ആഹ് ഇതൊക്കെ ഇണ്ട് ക്രിസ്ത്യള ഒക്കെ ഇണ്ട്?
ഇല്ല ഇല്ല- പച്ചക്കറി കൃഷിയൊന്നും ഇല്ല-
ഉം ഉം.
നിങ്ങ അങ്ങോട്ട് കൃഷിയാ
ആഹ്
കൃഷിയാ അങ്ങോട്ട്
അല്ല ഇവിടെ നേത്രപ്പഴത്തിന്റെയും പിന്നെ പച്ചമുളക് അങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് ആഹ് എന്താക്കുന്നു മോന്?
മോന് താടെ കളിക്കുന്നുണ്ട്-
ആഹ് ചെറുപ്പോ ചെറിയതാ-
ആഹ് രണ്ടര വയസ്
ആഹ് ആരാണ് വീട്ടില്?
ഞാനിപ്പോ ഭർത്താവിന്റെ വീട്ടിലാണ് ഉപ്പിമ്മിണ്ട്. രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞപോ കുട്ടികളൊക്കായി അവരവിടേന്ന് ഭത്താവ് പുറത്താണ്-
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ ആയോ?
ഫുഡ് ഇല്ല ഞാനിപ്പോ നിക്കാരം കഴിഞ്ഞിട്ടുള്ളൂ.
ആഹ് ആഹ്
ആഹ് ളുഹാ നിക്കരിക്കുന്നുണ്ട്- അപ്പോൾ എന്ത കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കും.
ആഹ് ആഹ് ആഹ്
അവിടായാ?
ആഹ് ആയിക്കൊണ്ടിരിക്കുന്നു.
ആഹ് ആഹ്
എന്താ സ്പെഷ്യൽ ഒക്ക്?
ഇന്നെന്താ മീന് കിട്ടിയിട്ട് ഇണ്ടായില്ല പച്ചക്കറി ചെറുപയറ് വെക്കാചിട്ടാ
ആഹ് ആഹ് അങ്ങനെയ-
അവടെ മീൻ കിട്ടല്ണ്ടാ?
ആഹ് ആഹ് മീന് ണ്ട് ഉണ്ട് ഉണ്ട് മീന്റെ വി
അതെ എടെങ്കിലും പോകാറുണ്ടോ യാത്രൊക്കെ ആയിട്ട്?
ആഹ് ഇപ്പൊ രണ്ടു വർഷത്തോളായി പോയിട്ട്.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ പോയി പോയിന്
അതെ ഏയ് ഇതുവരായിട്ട് പോയില്ല- പ്പള്ളപ്പൊക്കെ പോയിന്ന് പിന്നെ ഇപ്രാവശ്യം ഒന്ന് പോയി ഇപ്രാവശ്യല്ല കഴിഞ്ഞ പ്രാവശ്യം പോയിണ്ടായിരുന്നു.
ആഹ് ആഹ് തയ്യലോ അങ്ങെനെ എന്തൊക്കെ പഠ്ച്ചോ
ലോ
തയ്യല് ങ്ങനെ എന്തൊങ്കും അറ്യോ
തയ്യലോ
ഉം
ആഹ് അറിയായ്ര്ന്നു ഞാൻ അയ -ന്റെ കോഴ്സ് പഠിച്ചിട്ട്ണ്ടായിര്ന്നു ആഹ് പിന്നെ കൊർച്ചൊക്കെ അല്ലല്ലാ അത് കോളേജി പോയെക്കേര്ന്ന് പിന്നെ അതെനിക്ക് ഇൻട്രെസ്റ്റാെന്നുല്ല ന്നാലും ഞാൻ അങ്ങെനെ ചെയ്തെന്നൊള്ളു ഇപ്പോ ഇപ്പളല്ലാ മോനാവ്ണേന്റെ മുന്നേ ഏഹ് പൊർത്ത്ന്നെ തയ്ച് കൊട്ത്തിട്ട്ണ്ടായ്ര്ന്നു ഇപ്പം മോനായ കാരണം ഒന്നും നടക്ക്ണില്ലാ പിന്നെപ്പം ഇൻക്ക് ഉം ടൈമും കിട്ട്ണില്ലാ
അഹ് അഹ് അഹ് അതെയാ
അവിടെയാേ തുന്നലൊക്കെ ചെയ്യോ
ഇല്ലല്ലാ ഇങ്ങെനെ അടിക്കും പഠിച്ചിട്ടൊന്നുംല്ല
ആഹ് ആഹ്
ആഹ് പ്രൊമോഷനൊന്നു ഇല്ല
ആഹ് ആഹ്
ആഹ്
വീട്ടിലാരാള്ളെ
വീട്ട്ല് ഭർത്താവും
ഉം
മക്കളും മാത്രം ഉമ്മാവും ഭർത്താവിന്റെ ഉമ്മ വയസ്സാ
വെയ്സായ്താ
അഹ് പിന്നെ വെള്ളൊല്ലാ കെണെറാ കിണെറാ ബോറാ വെള്ളം
ഇപ്പം ഇവിടെ കൊഴക്കിണറാ
ആഹാ കൊയൽക്കിണറാണ്
അവിടെം അങ്ങെനെയാവുല്ലെ
ആഹ്
വള്ളം കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെണ്ടോ
ഇല്ലല്ല ഇതു
അല്ലേ ഈ കൊഴക്കിണറാവുമ്പോ കുടിക്കാൻ വേറെ വെള്ളം എട്ക്കാവും ലേ
കുടിക്കാൻ കൊണ്ട്രും കുടിക്കാൻ കൊണ്ട്രും
അയ്സെരി ആഹ് ഇവ്ടെ അങ്ങെനെല്ലാ വ്ടേ കുടിക്കാനൊക്കെട്ക്കും പക്ഷെ എനിക്കത് ഇഷ്ടാവ്ണില്ല ഞാന പ്പർത്തെ വീട്ടി പോയിട്ട് വള്ളട്ത്തിട്ട് വര്ലാ
ഉം അതെയാ
ആഹ് വര് വന്ന് ഇത് കൊപ്പൊന്നുല്ലാന്നാ പറീണെത് പറ്റേ ൻക്കെന്തോ കൊഴക്കിണറാവുമ്പോ തീരെ പറ്റ്ണ്ല്ലാ
ഉം ഉം അത് കുഴൽക്കിണറ്ത്തെ കുടിക്കാൻ പറ്റ്ന്നില്ലല്ലാ
ആഹ് ത് തൾപ്പിച്ചാ ശെരിയാവേയ്രിക്കും ന്നൊക്കെ പറയ്ന്ന്
അതൊരു മണം പോവുന്നില്ലാ
ഇല്ല പിന്നൊരു ഏഹ് കളറൂണ്ട്
ആഹ് ആഹ് കളറ് വെള്ളാ വെൾ വെൾത്തെ ഡ്രെസ്സെല്ലാം ചുവക്കും
അതെ അതെ
ഉം ചുമപ്പ് കളറാണ് വെള്ള ഡ്രസ് സുഖം ആഹ് ഇന്ന് രാ ത്രയൊക്ക ഫുഡ്‌
രാത്രി ന്നക്ക് ആഹ് ഉച്ചക്കേത്തുള്ളത് ന്നും പ്പാക്ക് ചപ്പാത്തി ണ്ടാക്കേണ്ടി വരും ഷുഗറ് ഉള്ള കാരണം കറി ചെറുപായറും മീൻകറി ആയാലും മതി
മ്മ് ഇതു ആവും
ആ ഇന്നൽ ചിക്കന്റെക്കണ ആ കറികള് തന്നെ കൂട്ടുവ
ആഹ് അങ്ങനെ ആഹ് ഉം ഉം ഇതെല്ലാ പൊടിച്ചിട്ട് കൊണ്ടക്കും ഭക്ഷണത്തിന് മൊളകു നല കടല
എന്താന്ന് മൊളകോ ആഹ് പൊടി അല്ല മില്ലിന്നാ വാങ്ങിക്കല് പൊടി ചെലപ്പോ ഇവിടുന്ന് ഇവിടെ ആ പൊടിപ്പ് പൊടുപ്പിക്കാൻ കൊടുക്കും
ആഹ് ആഹ്
ചെലോരിപ്പം അങ്ങനെ വീ മില്ലീന്നാ വാങ്ങിക്കല്
അതെയ
ഇന്റെ വീട്ടിലൊക്കെ ആണെങ്കി മില്ലീന്ന് വാങ്ങിക്കും ആദ്യൊക്കെ പൊടിപ്പിക്കലേ ന്ന് ഇപ്പം പിന്നെ ആഹ് അങ്ങന ചെയ്യ്ണ്ല്ല
ഉം ഉം
പച്ചരി അങ്ങനെയൊക്കെ ല്ലെ ചെയ്യാറ്
ആഹ് ആഹ് മ്
ഉം
എന്റെ
ഉം
അപ്പത്തി അപ്പത്തിനി രാവില എന്താ
ന്നോ
അപ്പത്തിന് എന്താ രാവിലെ
രാവിലോ ആഹ് രാവില ചായക്കണോ
ആഹ് ചായക്ക്
ആ അപ്പംഗ്ര രീമിക്കറി ഏന്ന്
ആഹ് ആഹ്
അങ്ങനെ
ഹാ ഹാ സ സാധനല്ലാം വാങ്ങാന്
ഓ എന്താണ്
ബമ്
ക്ലിയർ ആയില
വാങ്ങാന് നിങ്ങനെ പോകുന്നതാ
എന്താണ്
വീട്ടില ആവശ്യത്തിനുള്ള സാധനത്തിനൊക്കെ
ആഹ് ആഹ് നേക്കലണ്ട്
ന്നു
ആ ഡമ
പോയിട്ട് വങ്ങാലോ അതെ
പിന്ന ഓൺലൈൻ ആഹ് പിന്നെ ഇവിടെ അട്ത്ത്ള്ള സൂപ്പർ മാർക്കറ്റ് ഇണ്ട്
അട്ത്തന്നെണേ സാധനണ്ടോ കൊണ്ടു തരുവോ ഓല
ഇല്ലല്ല പോയി വാങ്ങിക്കല് ആഹ് എന്റെ വീട്ടില് വിളിച്ച് പറയ ചെയ്യ
ആഹ് ഹലേ എല്ലാ സാധനത്തി ഉണ്ടോ എന്തോല്ലോ കടകളും എല്ലാം കിട്ടുന്ന കടകളൊക്കൊണ് അതെ പൊറത്തടിം പോയില്ലേ?
പൊറത്തിപ്പ അങ്ങനെ മഴ ആയ കാരണേ എവ്ട്ക്ക് എറങ്ങാൻ തോന്ന്ണില്ല.
പരിപാടി
പരിപാടി ഹും
പരിപാടി എന്താ പൻ പന്നിള്ണ്ട്.
ആഹ്
കല്യാണം ശനിയല്ലേ ഹും
എന്നോരമ്മ